ആഹ കേൾക്കണ്ട്. ക്ലിയർാണോ?
ആഹ്ക്ലിയറ ക്ലിയറ പറഞ്ഞോ. ഇല്ല ചായ കുടിച്ചിട്ടില്ല കുടിക്കണം കുടിക്കുന്നതേ ഉള്ളൂ
ഞാൻ നേർത്തെ കുടിക്കും വരുമ്പോ പേര കുട്ടികളും ബാക്കി എല്ലാരും കൂടെ ഒപ്പം ഇരുന്ന് കുടിക്കാ. ആറെ നാപത്തിന് ഓട്ടോ വരും അവരെ കൊണ്ടുപോകാൻ. നാപ്പത്ത നാപ്പത്തഞ്ചൊക്കെ ആവുമ്പോത്തേന് ഇവരെ ഉപ്പാക് ജോലിക്കും പോകണം. അപ്പൊ പിന്നെ ഒരുമിച്ചിട്ടവരൊക്കെ നേർത്തെ അടുക്കളേ കേറി ഞാനൻ നേരത്തെ ഉണ്ടാക്കണേ
ആ് ഞാൻന്നാലെ ഇവരെ മദര്സാ വിട്ട് വന്ന് എട്ടേ മുക്കാൽ അങ്ങനെയൊക്കെ ആവ്പോളേ കഴിക്കക്കൊുള്ളൂ
വെശകുലേ കാൽച്ചായ കുടിക്കല്ലേ
കാൽച്ച അത്ര നിർബന്ധ ഇല്ല അ ഇപ്പൊ നടപ്പായത് കൊണ്ട് കുഴപ്പ ഇല്ല
അങ്ങനെ ശീലായത് കൊണ്ട്, ഹസ്ബൻഡങ്ങനെ പോയാ ജോലി പോയാ
ആ ഹുസ്ബൻഡ് വേഗം പോയി നാമൂപ്പര് പിന്നെ മക്കളെ മദർസലാക്കി ഏഴ് മണി അങ്ങനൊവകുമ്പോം പോവും
ഇ? എപ്പഴ വര? വൈകുന്നേരം വരുള്ളോ? ചോറോ?
ചോറിന് വരും ചോറുകഴിക്കാൻ വരും ഇനി ഇപ്പോ രാവിലത്തെ ആ രാവിലെ ചായ കുടിച്ചാ പിന്നെ അര് വന്നല്ല് ഒന്നിച്ച് ചോറ് കഴിക്കുവള്ളൂ അതിന്റെ ഇടയിൽ ഭക്ഷണം ഒന്നും കഴിക്കില്ല
ഞാൻ അങ്ങനെ തന്നെ അപ്പൊ നമ്മള് ആദ്യ ചെയുന്ന പത്ത് മണിക്കൊരു ചോറ് കഴിക്കല് ഒരു കഞ്ഞൊടിക്കല് പിന്നെ ഒരു ഉച്ചക്ക് ഒരു തീറ്റ തന്നെ ഒരു പണിയന്ന അപ്പൊ അതൊന്നും ഇല്ലാട്ടാ ഇരാ പറാ എപ്പോഴും ഉണ്ടാ ആ പണ്ടൊക്കെ അയിന് പറയുന്ന ഒരു പള്ളി കത്തിന് മാറ്റം അത നിങ്ങളുടെ അവിടെയൊക്കെ പറയല് പള്ളികത്താണ് വായിച്ചത് പതനിക്
ഉല്ല ഇവിടെ അങ്ങനെയല്ല പന്ത്രണ്ട് മണി പതിനൊന്ന് പന്ത്രണ്ട് മണി ആവുമ്പോ കപ്പയോ പിന്നെ ചക്കയോ അങ്ങനെന്തെങ്കിലും അവിലോ അങ്ങനെന്തെങ്കിലും കൂട്ടിയ എന്ത് ചെയ്യും കഴിക്കും പിന്നെ ചോറ് കഴ
ആൾക്കാർ ഉണ്ടാവുമ്പോ നല്ല രസമാണ് അങ്ങനെ കൈക്കല് ആൾ വിശപ്പ് അറിയുമ്പോ അവന് എന്റെ അമ്മായിമാർക്ക ഉണ്ടായ ഞങ്ങള് കഴയി ഞങ്ങള് ഏയ് മരക്കളാട്ടോ എന്റെ ഹുസ്ബന്റിന് പങ്ങന്മാരില്ല പെങ്ങള്മാറില്ല അവര് ഏഴുആൺമക്കൾ അങ്ങോട്ട് ഏമരൊക്കെ എല്ലാരും കൂടെണ്ട ഒരു ചക്കങ്ങൾ ഇട്ട്ന്നിട്ട് അത് വെട്ടി മുറിച്ചതെ ഇണ്ടാക്ക ഒരു ചക്കുമ്പ ആ ഒരു കനം കഞ്ഞി തക്ക അത് കുടിച്ചച്ച് കഴിയുന്നത്തെ അറിയില്ല എല്ലാരും കൂടെ കോരിപ്പ എന്ത് ടേസ്റ്റേണെന്നെയേറിയുവോ എന്നും എന്തെങ്കിലും ആയിട്ട് കൂട്ട ചക്ക ഉണ്ടാക്കും ചക്കക്കുരു ഉണ്ടാവ ചക്കക്കുരു ഒന്നും കളിയില്ല ചക്കക്കുരും താളും വെക്കും പോവും അങ്ങനെ ചക്കക്കുരു ബാല്ലും പല്ല ഐറ്റം കൂട്ടാനായിക്കും എന്തേങ്കല ഐറ്റം ഉണ്ടും ഒരു രസ എന്താ അങ്ങനത്തെ ഒരു ദിവസം പോലും നമുക്ക് കൂട്ടാൻ കഴിക്കൻ വേണ്ടാ ണ്ടാക്കുല്യ തിന്നൂല്ല്യ മടിയന്നെ അതാ ചക്കമേലൊക്കെ തൊടാനെന്തോരു മടിയ ച്ചിട്ടാ കിട്ട്യാ തിന്നാ ആരെലൊക്കെ ഇരിഞ് തന്നാ കയ്ക്കും
ഹ ഹ ഹ ഒറ്റക്ക് ഇങ്ങനെ ഇണ്ടാക്കാൻ തന്നെ അന്നെല്ലാം പക്ഷെങ്കിലാശിർവാതം കൊടുത്തിട്ടല്ലേ
ആ ചോറ് ആ ചോറ്ന്നാനാ നേരാവല്ലോ ങ്ങനെ നടന്ന് വൈകുന്നേരം ഓളം എന്തേലും ആട്ട് നടക്കും ഇപ്പൊ പിന്നെ എല്ലാരും പത്ത് പതിനൊന്ന് മണിയുമ്പത്തന അത്തിവും എല്ലാതും കഴിഞ്ഞല്ലേ ഇപ്പത്തെ ഒക്കെ ഇതാ അങ്ങനെയാണല്ലോ അന്നത്തെ വാതി വേഗം കഴിഞ്ഞ ഒരുപാഗത്തിരിക്കാൻ നോക്കും ഉള്ള നേരെ ഫോൺത്തൊണ്ടികുത്രക്
അതാതന്നെ അന്നൊക്കെ വൈകുന്നേരം വരേ വീട്ടു ജോലിയിരിക്കും കഴിയുല്ല ഇന്നങ്ങനെ അല്ലാലോ
ഉ അതെ ഞങ്ങളെ ഉമ്മാക്കൊക്കെ എത്ര പെട്ടെന്ന ചക്കന്റെ പണി കഴിഞ്ഞ ആ ചക്കന്റെ ഫുള് കുറുവിടെരുന്ന് ഉമ്മ അപ്പോ തന്നെ തൊലിച്ചും ചെയ്യും എത്ര സിമ്പിൾളന്ന് പറയാ അതിന്റെ പണിയൊക്കെമാക്ക് ഇപ്പോമ്മക് വയ്യാതെയായി പ്രായമായി ഇപ്പൊ ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സൊക്കെ ഉണ്ടാവൂ ഉം ഇപ്പോ വേയ്യ എന്നാലും അത് അയിന്റെതും കൊണ്ടൊക്കെ നടക്കുംട്ടോ ബുദ്ധിമുട്ടൊന്നുല്ല അതിന്റെ അതയിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ പോണു കേഴപ്പല്ല ഞാപ്പൊ പോയിന്ന് നാലിസം മുന്നെ പോയിന്നു വിൾച്ചും ഞാൻ ഇങ്ങട്ട് ഇഞ് ഇപ്പം പുതിയ വിടെഇരിക്കട്ടെ ആർക്കും ബുദ്ധിമു അത് അങ്ങനെങ്ങോട്ട് മരിച്ചു പോയാ മതി ഇനിയിപ്പോ ഞാൻ ഇടന്ന് എങ്ങനെ പോയി പള്ളി പള്ളിത്തൊടുക്കെ പോരുന്നുള്ളൂ സങ്കടം ആഹ എന്തൊരു ഇതേന്നു അറിയോ ഞാൻ പറ എന്റെ മനങ്ങാട്ട് ഞാൻ കാര്യം പറയുന്ന ആ ഉമ്മ എന്റട്ത്ത് വന്ന എപ്പഴും വിര്ന്നാർത്തീന്നു. ങ്ങട്ട് ഇന്റട്ത്ത്ക്കെപ്പളും, വേറാരെട്ത് പോയില്ലെങ്കിലും ഇങ്ങട്ട് വന്നീനു. അപ്പൊ വെയ്യ അത് പിന്നെ അവർ ഇരിക്കുന്നോട്തിരികുതെ അവർക്ക് പൂ പിന്നെ അങ്ങൻത്ത ബുദ്ധിമുട്ടൊന്നുല്ല അതിന്റെ ബാത്റൂമ്ക്ക് പോക്കും അയ്ന്റെ കാര്യങ്ങളൊക്കെ അതന്നെ
അതന്നെ മാ മമമ്മളെന്താ അസുഖത്തിലൊന്നുആവാട്
ആ ബുദ്ധിമുട്ട് ആ അത് പറഞ്ഞുന്നോട് എന്റെ കൈ വിടണ്ടേ ഞാൻ പോരാന്നിട്ട് അങ്ങനെ പറഞ്ഞു ഞാത അങ്ങനെണ്ട ആയി കിട്ടാ തോരക്കേന്നൊക്കെ പറഞ്ഞക്കണ്ട് ഉം അങ്ങനെ ആർക്കും ബുദ്ധിമുട്ട് ആ് അങ്ങനെ ആ വാതക്കട്ടെ എന്നൊക്കെ പറഞ്ഞ മടുത്തം വരുതും ഇപ്പൊന്നുമില്ല അതിന്റെ കാര്യങ്ങളായിട്ട് നടക്കും മക്കളെല്ലാരും പോകും പോകുമ്പതേ കൊണ്ട് കൊടുക്കും ഉത്ച്ച അതൊക്കെ വന്നാ എല്ലായിടത്തും വരുന്ന നടക്കാം ഇപ്പൊ ഒരു ഒന്ന് രണ്ട് മാസ ആട്ടുള്ളൂ അപ്പ അങ്ങനെ പോക്ക് മാറ്റിയിട്ട് എല്ലാര വീട്ടിടുക്കും വന്നിരുന്നു ഇപ്പം കാണാൻ പൂതിയാണ് പോവാനൊക്കെ പൂതിയ അതിപ്പോ ഈ പത്തൊമ്പത്തഞ്ച വയസ് ചായലം കോഴിക്കോട് എയപോട്ടക്ക പോന്നിരുന്നു കാണൻ ത കൊണ്ടാക്കാൻ കൊണ്ടാൻ പോകുമ്പോളൊക്കെ വരും അങ്ങനെയൊക്കെ ഒരു താല്പര്യമ ഉള്ള ആളായിരുന്നു ഇ സാരി പിന്നെ അന് പെണ് കുട്ടികളും ഇല്ലോ അപ്പൊ ഞൾ എന്ത് കാര്യത്തിനും അതിനെ മുൻനിർത്തിയിട്ട് ഞങ്ങള് ചെയ്യുകയുള്ളു ഞങ്ങളൊക്കെ തന്നെയാണ് അതിനി പെകുട്ടികളെ അതിനിപ്പ മക്കളെച്ചിട്ട് വേറെരു ഇ-
ഉം ഒന്നാമത്തെതാ അന്നത്തെ ഭക്ഷണ രീതി അന്നത്തെ ഭക്ഷണ രീതി ഇപ്പഴ്ത്തെ പോലെ-
ആ പറയാണ്ടാ ഞമ്മക്കിപ്പ വെയ്ക്ക്ണ്ടാ അപ്പ അമ്മക്ക് ആ ഞമ്മക്ക്പ്പനങ്ങാൻ വയ്യാൻ പറയാ ആ പറ ഉമ്മ ല്ല അതാണ്താണ്റമ്പേമ്മോട് പറക്ക്ണ് അല്ലംദുല്ല പറഞ്ഞോളിമ്മ ങ്ങളെന്നും കാഭാഗത്ത്- എപ്പൊ തന്നെ ആ പൂരവേദനെം, മുട്ടുവേദനെം, കാല് വേദനെം എന്തേല് ല്യാത്തണ്ടിപ്പോ ആഹ്പ്പ-
നിങ്ങളെ പ്രായെല്ലാമ്പോഴത്തേക്ക് ഞമ്മളൊന്ന്- കടന്നടന്ന ചെലപ്പണീക്കല്ണ്ടാവൂലാന്ന് ആ് ഇപ്പ തന്നെ അസുഖങ്ങളല്ലേ മുപ്പതാ മുപ്പതേ പ്ലസ് ആയിട്ടേ ഉള്ളു പ്പം തന്നെ ഊരവേദന മുട്ടുവേദന അങ്ങനത്തെ പ്രശ്ന-
നിക്കൊക്കോരോ കാര്യങ്ങളോപ്പറേഷങ്ങളോക്കെ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ന്റെഗർഭപാത്രക്കെ ഒയിവാക്കി അത് ഫൈബ്രോയിഡ്ണ്ടായിട്ടേ ബ്ലീഡിങ് ഒന്നും നിക്കാഞ്ഞിട്ടേ മഴണ്ടായ്ട്ടാണ്ട് എ ബ്ലീഡിങ്ങാരുന്നു ഞാൻ പോലോ- ബ്ലീഡിങ്‌ ഒണ്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ആ രണ്ടെണ്ണം ചെയ്തു ആ ആദ്യൊന്ന് ചെയ്തു അത് ഗർ ഭപാത്രത്തിന്റെ പൊറത്തേരുന്നു പിന്നെ വീണ്ടുണ്ടായപ്പ ഞാ ണ്ട് മൂന്ന് ഡോക്ടർമാരൊക്കെ കാണിച്ചൊയ് വാക്കാതെക്കന്തേലും മാർഗം ഉണ്ടോെച്ട്ട് പ്പവരൊക്ക ചെയ്താ വെച്ചൊണ്ടിക്ക നെക്ക് നാല് മക്കളൊക്കായില്ലേ ബുദ്ധിമുട്ടൊന്നുല്ല്യല്ലോക്കെ പറഞ്താണ് ചെയ്ത് ചെയ്തോക്ക് മക്കളെ ഇനിയിപ്പല്ല്യാത്ത വാക്കിയൊന്നറിയാസുഖോല്ല മൊത്തം വേ നമ്മക്ക് പിരയഡ്സൊന്നും നിക്കാതെ ദൊയ് വാക്കിട്ട് ഇപ്പ അമ്മക്ക് മാസത്തിൽ അതൊന്നും ണ്ടാവൂലല്ലോ അപ്പൊ നമ്മള ആ ശരീരത്തിനക്കെ കേടല്ലേ അങ്ങനെ തടി കൂടാ ബുദ്ധിമുട്ട് ഒട്ടും വേദനെം വര്ത്തില്ലാത്തൊരസുഖോല്ല്യപ്പോ ശരീരം കൊണ്ട് ഒന്നിനോണ്ടവയ്യാതായി നമ്മള ഹോർമോൺ ചേഞ്ച് ആണല്ലോ നമുക്ക് ആവശ്യള്ള സാധനങ്ങട് പോവല്ലേ
ആ അതന്നെ നമ്മളെ ശരീരത്തില ഒരവയവല്ലേ പോന്നത്
അതാന്ന് പിന്നെ അമ്മക്ക് കാര്യങ്ങ - നിന്നിട്ടൊക്കെ ആണെങ്കി വല്യ ബുദ്ധിമുട്ടൊണ്ടാവൂല്ല ഇപ്പൊ നിക്കാനൊന്നും ആ - ടൈമിനാണ് കളിഞ്ഞത്കൊണ്ടോയി അല്ലാത്ത ബുദ്ധിമുട്ട് ട്ടാണോ ഞാൻ പറയാ ഒരു വിതൊക്കെ മാർഗണ്ടേ ഇതൊയ് വാക്കര്ത് റയ്യാണ്
ആ മോയൊക്കെണ്ട്ന്ന് പറഞ്ഞിട്ട്
ആ അതാണെ പ്പൊ അത് മാത്രം എടുത്ത് കളയ്ച്ചപ്പ പിന്നങ്ങക്ക് വീണ്ട്ണ്ടാവെന്ന് പറഞ്ഞവര് ആ അപ്പൊ പിന്നീം ചെയ്യേണ്ടിരുന്നറഞ് കാണ്ടാങ്ങണം
പിത്താശയത്തിലൊണ്ടാവല്ലോ ല്ലെ ഗർഭപാത്രത്തില് മൊയേണ്ടെങ്കില് രണ്ടും എടുത്താ
അണ്ടാശേം കളഞ്ഞ്ട്ടില്ല അണ്ടാശയം നിർത്തിക്കാണ്ടാ ചെയ്തു
ആ ഇവിടെന്റെ ന്റെ ന്ജന്റെ ഭാ
റയ്ഞ്ച് ഇഷ്യൂണ്ടോ.
ഹലോ
ആ എന്തൊക്കേ ഒരു മോർളലും മുക്കലൊക്കെ വരുന്നുണ്ടെടേകൂടെ റേഞ്ച് പോവ്ണ്ടാ
ഇല്ല മയവെയ്തുണ്ട് പോയതാന്നറില്ല തുവൊണ്ടാരിക്ക ആ ആ
പ്പ പൊതുവേ തൊക്കെയാണേ വൈഫൈ ഒന്നും നോക്കിട്ടേ വൈഫൈ ഒക്കെ ഇടക്കിട ഒരു കട്ടാവലാണ് ഞാൻ വൈഫൈയും ഓഫാക്കീട്ട് ഫോണില് നെറ്റുന്നാ വിളിച്ചുണത് ചെലപ്പോ അങ്ങനാണ് പോ
ആ അത് ആ മഴ പെയ്താലേ മൊത്തത്ത് തന്നെ റേഞ്ചിനന്നെ ഇഷ്യൂ വരും
ഉ് മൊത്തത്തില് റേഞ്ചിൻ ഒരു ഇഷ്യൂ ആണ് അപ്പൊ പിന്നെ ഫോണന്ന് ഒന്ന് ക്ലിയറാ പിന്ന ഞാൻ അതണ്ട് ഓഫ വൈഫൈ ഓഫാക്കി വെച്ച കണ്ട ഫോണ ഒന്ന് കോൾ ചെയ്യ മറ്റൊ നൈഷൂരൂര്ല്ലത്തട്ടു
ആ ഇപ്പൊ ങ്ങളെ ഉച്ചക്കത്തെ ഭക്ഷണല്ല ആയിട്ടുണ്ടാവല്ലേ?
ആഹ് ഇല്ല ഉച്ചകത്തിമക്കെ നോക്കിട്ടില്ല
ആഹ് ഓർക്കും ഗർഭപാത്രത്തിലും മ വന്ന് വണ്ടുണ്ട് നെ രണ്ടും എടുത്ത് ഗാർഫപാത്രം എടുത്ത് അണ്ഡഷ്യയും എടുത്ത്ണ്ടാ
അനിയന്റെ ഭാര്യ അപ്പൊ ചെറുപ്രായല്ലേ ആഹ് പ്പാന്റെ അഞ്ചന്റെ ആ് ആ് ഞകെര്ത്തി ന്റെ ഹസ്ബന്റിന്റെ അഞ്ചനാന്ന
അല്ല അല്ല ആഹ്
ആർക്ക പിന്നെ കൊറച് പ്രായൊക്കെ ആയിട്ടുണ്ടാവുല്ലേ എന്നാലും വല്യ പ്രായംല്ലെങ്കിലും
എടേലും ബുദ്ധിമുട്ടാണ് അറിയാ പോയാ അതുകൊണ്ട് എടങ്ങാറായി തടി കൂടാതെ പെരും ചൂടാടി ശരിക്കും ശരീത്തിനൊക്കെ നമ്മ്ക്ക് എന്ത് ചൂട ഞാൻ ഡോക്ട്ടറോടറഞ്ഞപ്പോ. ന്നട്ട് പറയാ സാധാ ഒരു മനുഷ്യനേ ങ്ങട്ട്ടിലും മൂന്നരട്ടി ചൂടുണ്ടാവുന്നക്കൊക്കെ നമ്മള ഈ ഗർഭപാ നമ്മ ഹോർമോന്റെ പ്രശ്നണ് മുഖം ങ്ങനെ ചുട്ട് നീറി ചൂട് കാലം കൊണ്ടായ എനിക്ക് ചൂടും തീരെ താങ്ങാൻ പറ്റൂല്ല അങ്ങനെ ചൂടെകാരം. പക്ഷെ അവര് പുകചിലും നീറ്റിലൊ കെകാരം ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റൂല വരാതെക്കട്ടെ പറ ണ്ട ഉ മറ്റ സ വേദന നമ്മുക്ക് കാണാനൻ ആർക്കും കുഴപ്പണ്ടവുല നമ്മള ശരീരം കൊണ്ട് നമ്മുക്ക്. ഉള്ള ബുദ്ധിമുട്ട് മ്മക്കല്ലേ അറിയു. അതക്കക്കറിയല്ല കാണുമ്പോ എക്ക കാണക്ക കൊഴപ്പൊന്നുമില്ല. തടക്കെ ആട്ട് ഭക്ഷണം കഴിക്കാൻന്ത കഴിക്കുമ്പോേ വയറക്കങ്ങനെ വീർത്തുവരുവ. എന്തേലും തട്ടി വയറ് നിറഞ്ഞഞ് വര എന്ന് എത്ര കുറച്ച ഭക്ഷണേ കഴിക്കുള്ളൂ എവിടെ ഒരു പരിപാടി ഉം അങ്ങനെക്കാവും
ആഹ്
എവിടെ ഒരു പരിപാടി പോയാല ഞാൻ നാടൻ ചോറുമൊക്കെ ഞാൻ പോള്ളൂ ഞാന അങ്ങനെ. അതൊന്നും കൊഴപ്പുള്ളതൊന്നും വാരിവലിച്ചു കഴിക്കലില്ല എന്നാലും വെയ്യ ഭഷണക്കാ കണ്ട്രൂൾ എത്ര കരുതി ഞാൻ കഴിക്കല് രാത്രി കഴിഞ്ഞൽ എട്ട് മണി മുന്നേ തിന്നു അ കുറേശേൊന്നള്ളൂ ചെറിയ കുട്ടികൾ തിന്നണ പോലെ ഞാൻ തിന്നലില്ല ന്നാലും തടിയൊക്കെ കൂടി വരണേ അങ്ങനെ രോ ഇഷ്ടങ്ങള ബുദ്ധിമുട്ട ആഹ് നല്ല ആരോഗ്യണ് നല്ല തീറ്റയ. ന്നൊക്കെ വിചാരിക്കുക നമ്മക്ക് നമ്മള് നമ്മക്കല്ലേ അറിയുള്ളൂ
അതന്നെ ഞാനും ആതിലും പെട്ടതാാണേ പച്ചവെള്ളം കുടിച് ച്ചാലും തടി വെക്കും
അതാണ് ബുദ്ധിമുട്ട് ഒന്നായിക്കോട്ടേട്ട
ആഹ് എന്നാ ഓക്കെ ശരിന്ന് ആഹ ആഹ